ആഹ്..
നീ ചെന്ന് ചോയിക്ക്വോ?
ഏഹ്??
ഉം ഉം ശരി ചോയിക്കുവോ? ഹലോ നീ ചെന്ന് ചോദിക്കുവോന്ന്, നീ ചെന്ന് ചോദിക്കുവോന്ന് അവരോട് വല്ലോം. അവരോട് വല്ലോം ആരോമലേ ഒരു പത്ത് മിനിറ്റ് ഞാൻ റൂമീരിക്കുവാണേ ആഹ് നീയെട്ത്തോ ആഹ് ആഹ് അഥവാ നീ ന്റെ കാര്യം നീ ഇപ്പ ചെന്ന് ചോയി നീ അവരോട് ചെന്ന് പറയുവോ?
ആഹ് നാളാവട്ടെ.
എല്ലാരോടും പറയണേ. പിന്നെ ലോണ്ന്റെ ആവശ്യത്തിന് പോവ്ന്നവരുണ്ട് അങ്ങനെ പിന്നേ ആഹ് എല്ലാ കാര്യം പറഞ്ഞ് എങ്ങനേലും ഒക്കേ എറങ്ങണം. കേട്ടോ?
നോക്കാം.
ആഹ് അഥവാ ഇപ്പം എന്നെ വിട്ടു നിന്നെ വിട്ടില്ലെങ്കി എന്ന ചെയ്യണം?
അങ്ങനെ പറയാതെ എന്നെ വിട്ട് നിന്നെ വിട്ടില്ലേന്ന് പറ.
അല്ല അങ്ങനാണെ എന്ന ചെയ്യണം?
ആഹ് എടാ കോമണായിട്ട് എല്ലാർക്കൂടി ഇത്ര ലീവ് പറഞ്ഞിട്ട് ഇന്ന് വൈട്ട് ആറ് മണിക്ക് മുന്നേ റൂം വെക്കേറ്റെയ്യാൻ പറയാണെങ്കി വല്ല്യ കൊഴപ്പവില്ല.
അങ്ങനെ പറയുവോ?
ആഹ് അങ്ങനെ പറഞ്ഞാ വല്ല്യ കൊഴപ്പവില്ല.
ഉം.
ചട്ടഴുത്തായിട്ട് എല്ലാരും പൊക്കോ എന്ന് പറഞ്ഞാ ഒരു സീനില്ല
ആഹ്
നമ്മൾ ഇങ്ങനെ പോയി പറയുമ്പോ അന്നെ ഇന്നേ കൂടി വിടുന്നു നിനക്ക് തോന്നുന്നുണ്ടോ നീ ദിവ്യാ മാമിനെ ക്കാണ് ഞാൻ നെ കാണാം
ഞാൻ ദിവ്യമാമിനോട് എന്നാ പറയും
വീട്ടി സ്റ്റഡി ലീവ് പോവാന്ന് സമയുണ്ടല്ലോ പിന്നെ അവര് രണ്ടു പിള്ളേരെ കൊണ്ട് വീട്ടിരുത്തി പഠിപ്പിക്കുവോ
അവരാരും പോ പോകുന്നില്ലന്നല്ലേ പറഞ്ഞെ ഷെറിനും നിജിയും ഒന്നും പോകുന്നില്ലെന്നല്ലേ പറഞ്ഞേ
ആകാം പോവാത്തവർ ആആരൊക്കെയാ
ഉം
വീടുവോടാ എല്ലാരേം
അതെ
ഉച്ച സമയത്ത് എല്ലരെയും വിടും സ്റ്റഡി ലീവ് എനിക്ക് വിശക്കന്ന് ടീ ടൈം വിടുമ്പോന്ന് പറയണേ
ആഹ് പറയാം പറയാം ഉം ഉം ഉം അവിടൊന്നും കഴിക്കാൻ ഇരിപ്പില്ലേ
അവിടെ ഒന്നും ഇല്ല എനിക്ക് വെശന്നിട്ട് വയ്യ
ഉം ആഹ്
ബോറായി ക്കൊണ്ടിരിക്കുവാന്നല്ലോടാ
എന്നാടി
ബോറായി കൊണ്ടിരിക്കുവാന്നല്ലോണ്
എന്നത്
അല്ല അക്കോണ്ട്
ആഹ് എന്ന ചെയ്യാൻ പറ്റും
എനിക്കറിഞ്ഞൂടാ ആദ്യമായിട്ടൊക്കെ എനിക്ക് ഇങ്ങനത്തെ അവസ്ഥ വരുന്നെ സത്യം പറയല്ലോ
അവിടെ നിന്റെ ഫ്രണ്ട് ഫ്രീ ഫയർ കളിച്ചൊണ്ടിരിക്കണോ
ആഹ് അറിയത്തില്ല എന്താടാ?
അല്ല ചുമ്മാ ചോദിച്ചതാ ആഹാ തോന്നി.
എന്നാടാ?
ആഹ് ഫിസ്ലെടി സൗണ്ട് കേട്ടപ്പളേ ഇൻക്ക് തോന്നി.
ആദൽശാനവാസട്ടക്കെയ ആശിക്ക് ആതിൽശാനവാസം
ആഹ്
ഉം
ഹലോ? അത് കഴിഞ്ഞിട്ട് ആതില് ഷാനവാസ്ന്
ഇല്ലട എന്നോണ്ട് ഇങ്ങോട്ടൊന്നാ ഫുള്ള് ചോദിച്ചേ.
ഉം
എന്നോട് ചോയിച്ച് നിനക്ക് എന്നാടി ഇത്ര ജാട ചോയിച്ചു ഞാൻ പർഞ്ഞ് എനിക്കോ എനിക്ക് ജാടൊന്നുംല്ല ആർക്ക അറിയാന്ന് പർഞ്ഞേ.
ഉം
എന്നോട് പർഞ്ഞ് നിന്റെ ആഹ് ഫോൺ എട്
ഉം
ആരാ മെസ്സേജ് അയച്ചിട്ട് നോക്കിട്ട് പോകുന്നേ ന്ന് പർഞ്ഞു.
മതിയോ ഉം ഉം ഉണ്ടായിരുന്നല്ലോ.
ഞാൻ കണ്ടില്ലല്ലോ?
ഉം ഉം ആഹ് ഉം ഉം ഉം എല്ലാരോടും പറണേ കേട്ടോ?
നാളെ നാളെ പോവുന്നില്ല അറിയത്തില്ല. നാളെ പോവുന്നില്ലെ? എല്ലാർക്കും കൂടെ ഒരുമിച്ചങ്ങ് പോയി ചോയിക്കാം അന്നേരം വീ ട്ടിലാരും പർഞ്ഞില്ലെ? ഇല്ലാ.
ഹലോ ഇപ്പ
ചോറ്ന്നാ എല്ലാരും.
ആരെ വിളിച്ച് പറഞ്ഞേ?
എന്തു പർഞ്ഞേ?
ഏഹ് ഇരുന്ന് പാടിക്കോ? ഏഹ് വീട്ടിയിരുന്നാ പഠിക്കോന്നൊക്കെ ചോയി
പറയെടാ ആഹ് ഇന്ന് രാവിലെ അപ്പർത്തെ അച്ചേടെ അക്കെ അവള്മാര്.
എന്നാ പറഞ്ഞേ?
അവരേ വീട്ടീന്ന് ആഹ് വീട്ടീന്ന് വിളിച്ച് പറഞ്ഞു.
ആഹ് എന്നാന്ന പറഞ്ഞേ?
പ്രശാന്ത്‌ സാറിനെ എന്നിട്ട് പ്രശാന്ത് സാർ ചോയിച്ചത് പഠിക്കോ പഠിക്കോന്ന് ഒറപ്പൊണ്ടെങ്കി വിടാം.
ആഹ്
വെല ഇര്ത്തം
ന്ആഹ്
എല്ലാരും പൂവല്ലെ അന്നേരം കോമണായിട്ട് എല്ലർക്കും ലീവങ്ങ് തരുവായിരിക്കും കേറേണ്ടാവശ്യം ഇല്ലായിരിക്കും ഇതെത്തുവാടി താഴെ ലിപ്സ്റ്റിക്ക് ഒക്കെ കളഞ്ഞ്ക്ക്ണ് ഏഹ്
സെക്കന്റിയേഴ്സിനെ ഒന്നും വിട്ന്നില്ലല്ലോ
എടാ സെക്കന്റിയേസിനെ അല്ലേലും വിടത്തില്ലെടാ
ആവൊ
ഫസ്റ്റിയേസിനെ വിടും സെക്കന്റിയേസിനേം തേർഡിയേസിനേം സെമ്മ് കഴിഞ്ഞിട്ടേ വിടത്തൊള്ളൂ
ആവൊ
കാരണം ഫസ്റ്റിയേസ് കഴിഞ്ഞവട്ടം അഫസ് ആഹ് ഇപ്പൊ ഇങ്ങനെ സെക്കന്റിയേസ് ഫസ്റ്റിയേസ് ആഹ് ഫസ്റ്റിയേസായിര്ന്നപ്പൊ അവരെ സ്റ്റഡിലീവിന് വിട്ടായിരുന്നു
ആഹ്
ഉം അസ്സലാമുഅലൈക്കും
ഇന്നാഹ ലോ അമ്മയോട് പ പറയാല്ലേ ചുമ്മാ പറഞ്ഞേ ഒരെ കാര്യേ അല്ലെ ഇന്നോടും എന്നോടും അതന്നെ പറയത്തൊള്ളൂ
നീ ഇവടെ നിക്ക് നീ വീട്ടി വന്നാ നീ ഒരു സമയം ഇവെടെ കുമ്പേ ഞാനച്ഛനെ വിളിച്ചു പർണപ്പൊ അഛാച്ചനെഹാ ആഹ് അച്ഛനെ വിളിച്ചു പർണപ്പം ഞാ അച്ഛന്റെട്ത്ത് പർണ് സ്റ്റഡീലീവുണ്ടെന്ന് അങ്ങനെ പറർണേരം ചോയിക്യാ എട്ത്തപോല്ലെ ചോയിക്കാ ആരാ പർണതെന്ന് ഞാം പർണ് സാറ് പറണ് ഇങ്ങനെ എല്ലാരേം വിടുംന്ന് പർണു ഇന്നാലെ പറയാ വീട്ടിയാ അവടെ വിളിച്ച് പറയണംന്ന് പർണപ്പാെ പറയുവാ നീ ഇവടെ വന്നാലും രാവിലെ എറങ്ങത്തില്ലേ വീട്ടില് ആരും കാണത്തില്ല നീ രാവിലെ ഇവിടെ തെണ്ടാ എറങ്ങത്തില്ലേ നിങ് ഇവെടെര്ന്ന് പഠിക്കത്തില്ല നി ഇവടെ തന്നെ ഇര്ന്നാമതി എന്റട്ത്തെ ഇട്ത്ത വായിലെ പറഞ്ഞു
ഞാൻ കണ്ടു
നീ രാവിലെ അങ്ങ് കൂത്താടാന് എറങ്ങത്തില്ലേന്നും പറഞ്ഞു നീ അങ്ങ് രാവിലെ അങ് കൂത്താടാൻ എറങ്ങത്തില്ലേന്ന്
ആഹ്
തേഡ്ഇയേസെക്കെ ഇപ്പഴാ വെര്ന്നെ
അപ്പൊ എന്നാ ചെയ്യ്ന്നേ
ആഹ് എനിക്കറിഞ്ഞൂട
പോണോ
ഓക്ക
ഏഹ്
ഓഹ് എടാ എന്തായാലും നമ്മളെ വിടും കാരണം ഒത്തിരി ഇത്രയും പിള്ളേര് പുവ്വാണെങ്കി ശ്രീ ഹരിയും ശ്രീലക്ഷ്മിയും എന്നാ പറയ്ന്നേ
ആഹ് അപ്പം ചുടാനൊന്നും എനിക്കറിയത്തില്ല
നീ ഒന്ന് ചോയിക്കണം ശ്രീലക്ഷ് മി എങ്ങനെയാ പോവുന്നേ അങ്ങനെയാണ്ടെ ഈ അഥവാ ഇപ്പൊ നാളെ ആ ഹരിയോട് ചോദിക്കണ
ഇല്ല
ആ ചോദിച്ചാ പറിം എടാ കാരണംന്ന് വെച്ചാ? ഇപ്പ ഇവളമാര് നാളെ അഥവാ പോവാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാവക റൂമില് അപ്പത്തെ എല്ലാരും പോവാ
റൂമിൽ തന്നെ നട
ആ പോടീ ഞാൻ
ഏ
അ ഞാ കോളജ് വെച്ച് സീനിയസയോട് അങ്ങനെ മിണ്ടുന്ന ഉള്ളതാ ഇങ്ങനെ ഇവിടെ വന്ന ഞാങ്ങനെ റൂമി ഇപ്പ ഞാനങ്ങന വെളിലറങ്ങറില്ല.
ആ അനീഷ ആണല്ലോ അനീച്ചോട് അന്ന് റൂമിലോട്ട വരാ പറഞ
എനിക്കയ്യ നി പോയെ
ആ അക്സൈഡ ടിമിനോടും വരൻ പറ.
എടാ പോടാ
എന്തോ?
വിശക്കുന്നു ചെയ്യുന്നു
എന്നാ ചെയ്യാൻ പറ്റും?
ഗേറ്റ് തൊറന്നിട്ടുക്കാ
ഗെറ്റ് തുറന്നില്ല.
ഞങ്ങളെ ഗേറ്റ് തുറന്നിട്ടേക്ക പോ
തന്നെ
പിന്നെ
പിന്നെ പറഞ്ഞോ.
പറിയു
എന്തോ?
പറയൂ പറയൂ.
ഉം എന്താ ചെയ്യുന്ന പ്പൊ?
ഐ ഡോന്റ് നോ.
ഏ
ഐ ഡോണ്ട് നോ.
ആഹ് എന്തെല്ല പറ
പിന്നെ ഇടെ ഗേറ്റ് പൂട്ടിട്ടേക്കുവ
ഏഹ്
ഗെയിറ്റ് പൂട്ടിട്ടേക്കുവാ
ആണോ നോക്കിയോ
ഉം ആഹ്
ആഹ്
സീനിയേഴസ് അവിടെ നിപ്പുണ്ട് സീനിയേഴ്സിനേ പോയിട്ട് പോന്നര് മാട്ടി പോകണ്ടോടി എന്ന പോവാ ഏ അറിയത്തില്ല തീരുമാനിച്ചില്ല
ആഹ്
ഉം പിന്നെ ഇവിടുന്ന് കൂടുതലും ഈ ഗേൾസ് നാട്ടിൽ പോകാൻ ചാടി നിൽക്കുന്നവര് ശീത് ത്തള് ആൻസി ആ കാരണം അവരൊക്കെ ലൈൻ കൂടുതലും നാട്ടിലുള്ളവരാണ് ഇവിടുന്ന് ചാടി പോവാ നിൽക്കുന്നത് അനൂന് ലൈൻ ഉണ്ടടാ
ആർക്കാ
മറ്റേ അലന്തക്കഞ്ചിൽ കൂട ആലന്തക്കഞ്ചിൽ കൂടെ ഇരിക്കുന്ന അനു
അനോ
അനു അനു ചെറിയാനില്ലേടാ
ആഹ്
അത്
ആഹ് ഉണ്ടോ
ഉം
ആഹ്
അനീസ
ഉം നീ നീ ഒരു കാര്യം ചെയ്യ് നിങ്ങളൊ നീ ഇങ്ങനെ പറ
ഹലോ എടി നീ ഇങ്ങനെ പറാ എല്ലാരും ഒരുമിച്ച് ചെന്ന് എല്ലാരും ഒരുമിച്ച് ചെന്ന്ട്ടെ
എല്ലാരും വീട്ടീന്ന് വിളിച്ച് പറയുവാടാ
ഉം
എന്താ ചെയ്യാനാ നിക്ക്